ഹലോ ഹലോ കേക് ആഹ് കേക്ക്ന്ന് ആഹ് കേക്ക്ന്ന്ണ്ട്
കേക്കാം കേക്കാം എന്തൊക്കെയ്ണ്ട് വിശേഷം
നല്ലതെന്നെ ഇങ്ങനെ പോണു കൊഴപ്പൊന്നുല്ലാ അവിടെ സുഖല്ലേ?
ഓഹ് സുഖായിട്ട് ഇരിക്കണ് എല്ലാരും സുഖം ചായ കുടിച്ചില്ലാ കൊറച്ച് വൈകിയെ ഇണ്ടാവുള്ളൂ നോമ്പൊക്കെ ആയോണ്ട്
കറണ്ടോ?
പലഹാരം വൈകുന്നേരം അങ്ങനെ ഇന്ന് ആഹ് എന്നും ഉണ്ടാക്കാറൊന്നുല്ലാ ബേക്കറികളാണ് ചെറിയ കടികള് വെല്ലത് വെല്ല എല്ലാ ദിവസങ്ങളിലൊക്കെ ഇണ്ടാക്കും നിർ നിർബന്ധം ഇല്ലാ അങ്ങനെ ശീലല്ലാത്തോണ്ട് കൊഴപ്പല്ലാ എന്നാലും വല്ല ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കില് കഴിക്കും ഉം ഇണ്ടാക്കല് അങ്ങനെ വല്ല്യ ഓ എപ്പഴും ഇല്ലാ
ആഹ് എല്ലാതും ഉണ്ടാക്കാറില്ലേ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഇണ്ടാക്കാറില്ലേ
ഓഹ് ഇണ്ടാക്കും ഇണ്ടാക്കും പിന്നെ വെറൈറ്റി ഈ നമ്മള് ഇപ്പ യൂട്യൂബ് ഇണ്ടല്ലോ എല്ലാം വേ
ആഹ് എല്ലാതും ഇണ്ടാക്കാം ഇനി ഇനിപ്പ അതു അല്ലാ ഞമ്മളെന്ത് തട്ടിക്കൂട്ടി ഇണ്ടാക്കിയാലും
അതെ അതെ അതെ അതും വെറൈറ്റി ആയി, അത് തന്നെ അല്ല നമ്മള് ഇത്രയും വീഡിയോകള് ആഹ് അത്രൊള്ളൂ നമ്മളിപ്പം ആഹ് എന്ത് നമ്മളിപ്പോ എന്ത്‌ കൊറേ ഈ കാണിക്കുന്ന റെസിപ്പി തന്നെല്ലെ ള്ളൂ ചെയ്യാൻ എല്ലാത്തിലും ഉള്ളി സവാളൊക്കെ തന്നെണ് ഇടുന്നത്. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലൊക്കെ മാറുമ്പോഴള്ള വ്യത്യാസം അങ്ങനെയൊക്കെ ഉം എന്തെങ്കിലൊക്കെ നോക്കാറുണ്ട് അയ്ലുള്ള പോലെയൊക്കെ ചെയ്തൊക്കെ നോക്കും, വലിയ കൊഴപ്പൊന്നും വരാറില്ല
മൂവിയൊക്കെ കാണാറ്ണ്ടോ
സിനിമ അങ്ങനെ പോയി കാണലില്ല വീട്ടിലിരുന്ന് ടീവീൽ വരുമ്പോ കാണും അത്ര ഒള്ളൂ
പ്പൊ ങ്ങനെ ഫോണിന്നൊക്കെ കിട്ടാണെങ്ങി അങ്ങനെ ഇര്ന്ന് കാണും ആദ്യം ഇൻക്ക് ടച്ച് വിട്ടീന്നു പ്പങ്ങനെ ഓരോന്ന്ങ്ങനെ ദൃശ്യം തൊക്കെങ്ങനെ കണ്ടപ്പളയ് പ്പച്ച് ഭയങ്കര ഇഷ് ട്ടാണ്. ഓരോന്ന് പുതിയതറങ്ങ്ണൊക്കെ ങ്ങനെ കാണും
കാണും, ആഹ് ഫോണില് ഞാനങ്ങനിരുന്ന് കാ ആഹ് ഫോണിലിരുന്ന് കാണാനൊരു മടുപ്പാണെനിക്ക്. അത് കാരണം ഫോണില് കാണൂല്ല
ആഹ് പണ്ടത്തെ പോലെ പ്പോ ഇരുന്ന് കാണില്ലല്ലൊലേ ആരും ഇരുന്ന് കാണൂല്ലല്ലോ മറ്റേ ടിവി ന്റെ പണ്ടത്താ ടീവിന്റെ മുന്നില്ണ്ടിരുന്നാ പിന്നെ അതൊരു പൊളിവന്നേന്നു
അതന്നെ അതന്നെ പിള്ളേരും കുടുംബക്കാവുമ്പോ പിന്നെ
ഞങ്ങളൊക്കെ പണ്ടേയ് ഞങ്ങളൊക്കെ പണ്ട ഞങ്ങളെ വീട്ടിൽടീവി ണ്ടാവൂലെ ർന്നു ന്നട്ടയൽവാസിയേലെ ഓല വ് വീ ട്ടില് മാത്രാവുട്ടോ ടി വി ന്നട്ട് ഞങ്ങളെല്ലാരും എടക്കെടക്ക്ങ്ങനെ പോയി ട്ട്പാളിയോക്കും, മറ്റേ ജനല്ന്റെ ഉൾ പൊർതുകുടി ഓല് വാതില് തൊർക്കൂല്ല ന്നട്ട് ബേക്കില് ങ്ങനെ പോയി ങ്ങനെ നിന്നു ചെ ഓലറിം അവടെ നിന്നാ മതി ഉള്ള്ക്ക് കേറണ്ടാന്നറിയും അങ്ങനെ ത്രയെത്ര നാളുകള് കയ്ഞ്ഞു. ഇപ്പളല്ലേ പഞ്ചല്ലാത്ത്‌
അതെ ഇന്ന്ന്നിപ്പൊ പിന്നെ ആരും അങ്ങനെ പറയണ്ട ആവശ്യമേ ഇല്ല ഇനി അങ്ങനൊരു സമയം ഉണ്ടാവോ എന്തോ ഇല്ലാവാതിരിക്കട്ടെ
ആ ഹാ അതന്നെ പ്പഅയ്നങ്ങനൊന്നുല്ല പ്പാരസല്ലേനും ലെ പണ്ടത്താ തൊന്നുല്ലല്ലോ പ്പൊ കൂട്ട് കുടുംബം ആഹ് കൂട്ടത്തിലിരിക്ക പ്പാള് കൂടിയാ തന്നെന്നിപ്പോ ബന്ധുക്കാര് എല്ലാരുംപാട കൂടിയാതന്നെ ഫുള്ള് ഫോണി ല്ല അതൊണ്ട് സ്നേഹംല്ല ഒക്കെ നഷ്ടപ്പെട്ടു, ല്ലെ എല്ലാരേം കയ് ത്തും ഞമ്മളടക്ക അങ്ങൻ തന്നേണ് ഫുള്ള് ഫോണ് തന്നേണ്
ആ ഓരോരുത്തര് ഓരോ കാലഘട്ടം മാറുന്നനുസരിച്ച് മാറ്റങ്ങള് നമ്മളഅംഗീകരിക്കണല്ലോ
ആഹ് പഴയതിന് പഴയതിന്റെ സുഗൊണ്ട് അതന്നത്തെ കാലവും കൂടി നമ്മള് ഓരോ മാ റ്റങ്ങളാണ് നമ്മളഅംഗീകരികാന്നുള്ളാണ്
മ്പോ ആഹ് ന്നി കൊർച്ച് കഴിയുമ്പോ അയ്‌ലും വല്ല്യ മാറ്റ് റ്റങ്ങള് വരും. അപ്പൊ നമ്മള് ഇതിങ്ങനെ പർഞ്ഞോണ്ട്ക്കും
അതെ അതെ ഇപ്പ ഇപ്പൊ റോബോട്ടുകളാണ് റോബോട്ടുകള് നടക്കുന്ന കാലാണ് ഇനിയൊക്കെ അത് വരെ ക്കെതന്നെയായിരിക്കള്ളൂ പ്പൊ ഒള്ളതൊക്കെ റോബോട്ടിന്റെ രൂപത്തിലായിരിക്കും വരണ ഇപ്പൊ മനുഷ്യരെ കാണാനെങ്കിലും കിട്ടണ്ട് കൊർച്ച് കഴിയുമ്പോ അതും ഉണ്ടാവൂല്ല
അലക്കാനും തൊടക്കാനൊക്കെ ഇപ്പൊ റോബോട്ടുകൾലേ ആ മനുഷ്യര് അള കും വേണ്ട ഒന്നും ചെയ്യണ്ട
ഇതൊക്കെ റോബൊട്ട് എറങ്ങിയട ക്കുന്നൊരു കാലം
ആഹ് ഹാഹ് അതന്നെ പിന്നെന്താണ് ചെടികളൊക്കെ കുഴിച്ചിടലുണ്ടോ
ചെടി അങ്ങനെ അധികായിട്ടൊന്നുല്ല ആ കൃഷിം കൊറവാണ് അത്യാവശ്യം എന്തെങ്കിലൊക്കെ മാത്രം പിന്നെ ഒരുപാടങ്ങനെ ചെയ്യാറൊന്നുല്ല ഏഹ് വെള്ളക്കെ വന്ന് കെട്ടുമ്പോ പോന്നു സ്ഥലം പിന്ന പെട്ടെന്ന് പിടിക്കൂല
ആഹ് അവടെ എങ്ങനെ വെള്ളം വെള്ളം തായാലുണ്ടോ കൂടു നിക്കല്ണ്ടോ
വാ മഴ പെയ്യുമ്പഴൊക്കെ ആഹ് വെള്ളം മുറ്റത്ത് കെട്ടി നിക്കും പാടോല്ല കടലിന്റെ അടുത്താണ് ബ് ആഹ് ആഹ് കടലിന്റെ അടുത്താണ് അപ്പഴെന്ന് പറയും അഹ് നേര അങ്ങനെ നേ കടല് നേരെ കാണാൻ പറ്റൂല ഇവിടന്ന് ഒരു ഒരു ഞങ്ങള്ട വീട്ട്ന്ന് ആഹ് അങ്ങനെ പോവാം ആഹ് അതൊക്കെണ്ടാവും അങ്ങനെ നമുക്കൊന്ന് രാത്രി വളരെ സൗണ്ടില്ലാത് സമയത്തൊക്കെ ഒന്ന് കാതോർത്താൽ കേക്കാനൊക്കെ പറ്റും അങ്ങനെ ക്ക ആഹ് അങ്ങനെക്കെ ഉം
എന്നാലും അടുത്തെ
ആഹ് ഒരു വാ അതന്നെ നമുക്ക്
ഞങ്ങക്കൊക്കെ ഇപ്പ ഞങ്ങക്കൊക്കെ പറഞാ ഞങ്ങക്കൊക്കെപ്പങ്ങനെ വരണല്ലോ അങ്ങോട്ടെക്കെ വണ്ടിക്ക് പൈസേം കൊടുത്ത് വര്ണല്ലോ ട്രിപ്പൊക്കടി ച്ച് വരണല്ലേ ഇങ്ങക്ക് ആവുമ്പോ നടന്ന് പോയാ മതി
അതന്നെ അങ്ങനെ
ആഹ് ഇല്ലോൽക്ക് അതൊരിത്ണ്ടാവൂല്ല
ആഹ് അതെ അതെ അതെ അത് ശരിയ എനിക്ക് കൂടുതൽ കുന്നുംമല അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഇഷ്ടം എയ് ഓഹ് വാത് നമ്മുടെ മൂന്നാറൊക്കെ പോലെ ഏഹ് ഊട്ടിയൊക്കെ പോല സ്ഥലങ്ങളാണ് ഇഷ്ടം ക്കേണ് പോവല് ആഹ് പോയിരുന്നു ആഹ് എപ്പഴും പോവാറില്ല എങ്കിലും പോവാറൊക്കെണ്ട് ഇപ്പ ഈ അടുത്തൊക്ക ഒന്ന് പോയിട്ട് വന്നിരുന്നു അതെല്ലേ ഉം അവസാനം എവിടെ പോയെ പ്പോ
ഇപ്പോ ഞങ്ങള് ആഹ് അവസാനം ഇതേപോലെ ഒരു ബീച്ച്ക്ക് കോയ്ക്കോട് പോയതാണ് ബീച്ച്ക്ക് പിന്നെ അങ്ങനെ പോയിട്ടില്ല ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് ഇപ്പൊ ഇഞ്ഞി ഏതായാലും കൊറച്ച് കഴിയട്ടെ
അത് തന്നെ അത് തന്നെ എപ്പഴും പോയ ഒര് രസം ഒണ്ടാവൂല എടക്ക് എടക്ക് എനിക്ക് ഒരാളുള്ളൂ കുഞ്ഞ് കുട്ടിയ രണ്ട് വയസ്സായിട്ടുള്ളൂ
ആഹ് അത്ര വയസൊള്ളൂ കുഞ് കുട്ടിയാണല്ലേ
ഇപ്പൊ ഒറങ്ങാണ് ഒരു കണക്കിനാണ് ഒറ ആഹ് ഉച്ചക്ക് ഇങ്ങനെ ചെറിയൊരു ഒറക്കൊണ്ട് ആഹ് എന്നും ഇല്ല എങ്കിലും ഒറങ്ങണ ദിവസം ഇതുപോല ഒറങ്ങുമ്പോരു
ആഹ് ഒറങ്ങട്ടെ ഒറങ്ങട്ടെ ഇവലിപ്പ ഒറങ്ങ്ന്നെണ് നല്ലോണം ഒറങ്ങ് ക്കം വാണം ഇനി രാത്രി എണീറ്റ് എപ്പളാ ഒറങ്ങാ
ഇപ്പൊ ഇന്ന് കുറച്ച് നമ്മൾ അധികം നേരം വൈകിട്ട് ഒറക്കണെങ്കില് ഏഹ് രാത്രി ഒറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാരിക്കും ഒരു ഒന്ന് രണ്ട് മണി ക്കൂറൊക്കെ ആണെങ്കില് എങ്ങനെലും ഒറങ്ങിക്കോളും ഒറങ്ങില്ലെങ്കിലും ബുദ്ധിമുട്ടാണെ ഒറങ്ങില്ലെങ്കി പിന്നിങ്ങനെ ഏഹ് മുസ്
ആഹ് ഭയങ്കര ബുദ്ധ് പിന്നെങ്ങനെ കരഞ്ഞ് നടക്കും പിന്നെ എഹ് ഫുള്ള് വാശിയാവും
തന്നെ തൊട്ണത് തൊട്ണത് ഭയങ്കര ഇ
ഉം ഹസ്ബന്റ് ഇല്ലേ ഇവിടെ
ഞ്ഞ നാട്ടിലില്ല
ആഹ് നാട്ടിലില്ലേ ആഹ് പൊറത്താ
ആഹ് അവിടെപ്പോ എന്താണ് വിശേഷം അവിടെ ആരൊക്കെണ്ട്പ്പോ
ഇവിടെ എന്താ ഇവിടെ ഞാനും ഹസ്ബന്റും രണ്ട് കുട്ടിയളും ഞങ്ങള് വേറെ വേറെ പോന്നതാണ് വാടക വീട്ടിലാണ് ആറ് വർഷായി വീടൊക്കെ നോക്ക്ണ്ട് ഒന്നും ആയിട്ടില്ല
ആഹ് അതൊക്കെ ആവും അതിപ്പോ എല്ലാർക്കും അതിന്റെക്കെ ഒരാവശ്യോണ്ട്
ആഹ് എല്ലാര്ക്കും അതിന്റെതായ ടൈമുണ്ട് അപ്പ ണ്ടാവും
ആഹ് കുട്ടികളൊക്കെ ഇപ്പ എത്രയ്ലാ
ആഹ് കു കുട്ടിയള് വൽത് രണ്ടാം ക്ലാസ്സില് ചെറുത് ങ് എൽ കെ ജിയിലാണ് ആഹ് അത്ര ആയിട്ടുള്ളൂ ഇപ്പൊ മൂന്നാമത്തത് മൂന്നാം മാസയിട്ടുള്ളൂ ഇല്ലല്ല ല്ല വന്നിട്ടില്ല മൂന്നാമത്തെ മാസയിട്ടുള്ളൂ
ആയിട്ടുള്ളൂ അയ്ശെരി നന്നായിട്ടിരിക്കട്ടെ അപ്പൊ
ആഹ് അതെ അതെ
അപ്പൊ എങ്ങനെണ്ട് എന്ത് കുട്ടികളാ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ
ആഹ് അത് വലുതാണും പെ ചെറുത് പെണ്ണു ആണ്
പെണ്ണ് എങ്ങനെണ്ട് ആൺകുട്ടീനെ നോക്കാൻ വാശിയും ബഹളവും
ആഹ് ഏയ് അവന് പവാണ് വലുത് പച്ച പവാണ് ചെറുതാണ് വില്ലത്തി ഇപ്പഴാണ് ഓന് ഭയങ്കര വികൃസ് തുടങ്ങിക്കണ് ചെറുപ്പത്തിലൊക്കെ എവിടെ കുത്തിര്ന്നാ അവിടെ കുത്തിരുന്നോളും
ഇരിക്കൂലേ
ന്നാ എടുക്കൂല ഭയങ്കര പാവ ന്നിട്ട് എല്ലാരും പറയും അനക്ക് ഇണ്ടാവ്ണ കുട്ടികളൊക്കെ ചെടക്കല്ല കുട്ടിയളാണ് റി
ആഹ് നല്ലൊരു കാര്യണത് ഓഹ് ന്റെ പൊന്നെ ഇവിടെ പിന്നെ വാശിയാണ്
ഇപ്പഴാണ് ഇപ്പഴാണ് ഒരു രണ്ടാളുംമ്പാട പ്പളാണ് വാശി കൂടിക്ക്ണ് രണ്ടാളും പാടെ വൃകൃതിയാണ് അപ്പൊ എന്താ റിയോ ഈ ചെർത് ന്താ ചെയ്യാ വലുത് നെ പോയിങ്ങാണ്ട് തൈര്യം കൊടുത്തു ഒരു സ്ഥലത്ത് ഇരിക്കാനയക്കൂല ഓള്. ഓള് വെറുതെ ഏ
എന്തെലൊക്കെ പറഞ്ഞാക്കും ഉം
ന്നാലും ഓൾക്ക് ഓനില്ലാതെ കയൂല
പറ്റൂല
ആഹ് അതെന്നെ ഭയങ്കര പ്രേമം ആഹ് ഭയങ്കര സ്നേഹണ് ഓന് ന്നാ ഒട്ട് പറ്റൂലെനും ഞമ്മക്കാണെങ്കിൽ വായക്കടക്കണ്ടാവൂല്ല ആഹ് ഇപ്രാവശ്യണ്
കരച്ചിലൊക്കെ ഇണ്ടായാ
ആഹ് കര്ച്ചില് രണ്ടീസം ഇണ്ടായി ആദ്യത്തെ പോ ണ്ടായില്ല പിന്നെരണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊന്നും രണ്ട് ദിവസം കര്ഞ്ഞ്
അയ്ശെരി
പിന്നെ കൊഴപ്പണ്ടായില
ഓഹ് ഹോ ഹോ രണ്ടുപേരും ഒരേ സ്കൂൾലാണോ
ആഹ് അതെ
ഭക്ഷണം ഒക്കെ കൊണ്ടോവോ
ആഹ് അവടെണ്ട് ഭക്ഷണല്ലേ സ്കൂളില്ലേ അ ന്നെ അവര് കഴിക്കാ ഇവിട്ന്ന് വീട്ട്ന്നൊന്നും കൊണ്ടോവൂല വീട്ടിൽന്ന് ഇങ്ങനെ സ്നാക്സ് കൊടുത്തയ് ആഹ് സ്നാക്സും പിന്നെ ച് ഉപ്പേരി എന്തെങ്കിലൊക്കെ ണ്ടെങ്കി അങ്ങനെ കൊടുത്തയ്ക്കും അഅ് മതേലാേ പിന്നെ ആടെ നല്ല ചോറല്ലേ അപ്പൊ പിന്നെ ട്ടീ ച്ചർന്മാര്ന്നെ പറയാ അത് മതി അത് നല്ലതല്ലേ അവ്ട്ന്ന് വാങ്ങന്നെ നല്ലത് പിന്നെ അവര് നാല് മണി കൃത്യായ വരും വണ്ടിക്കാണ് പോക്ക് ആ വണ്ടിക്കാണ് പോക്ക്
ദൂരാണോ സ്കൂള് ഒരുപാട്
ദൂ ആഹ് കൊറച്ചാണ്ട് പോണം കൊർച്ച് ദൂരൊക്കെണ്ട് ഉം ഇപ്പ പട്ടിന്റിം നാ നായിൻ്റെക്കെ ശല്ല്യായതോണ്ട് ഭയങ്കര കൂടുതലാണ് അപ്പൊ പിന്നെ വണ്ടിക്കന്നെ പോവാൻ പറ്റാെള്ളൂ
ടി വിയിലൊക്കെ ഉം ഇവിടെണ്ട് കാെറെ സൂക്ഷിക്ക പട്ടിയായൊണ്ട് നമുക്ക് മനുഷ്യരാണെങ്കി എന്തേലും ചെയ്യാ പട്ടെളാകുമ്പോ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ
ആഹ് അതെ അതെ ഫുള്ള് അയിന്റെ ശല്ല്യാണ്
ആഹ് അപ്പോ വീടിൻ്റെ പടിക്കല് കൊണ്ടാക്കും
ആഹ് അവിടെ ഇണ്ടെയ് ഇഷ്ടം പോലെണ്ട് ബാ കൊർച്ച് കാലത്തിന്ണ്ടായീല ഇപ്പതാ ‌ ഒവ്ട്ന്നോ വന്ന്ക്കാണ് ഓരോ ഷെയ്പ്പില്ല പട്ട്യാള് ഓരോന്നിനും ഓരോ രോഗങ്ങളും ഇണ്ട് ഓരോ ഒരു പട്ട് ട്ടിനെ കണ്ടാ അയ്ന്റെ മേത്താകപ്പാടെ ശരീരത്തില് മൊത്തം ങ്ങനെ മൊഴകള് ന്നട്ട് കണ്ണൊക്കെ ഇങ്ങട്ട് നെറഞ്ക്ണ് വരെ ഒര്ജായി കണ്ടാത്തന്നെ എന്തോ പോലെത്തോന്നും ആഹ് അതയിന് അവടെ അയിനാരും പറീല ഒക്കെ ഇഞ്ഞി എന്തെങ്കിലൊക്കെ പറ്റുമ്പളേള്ളൂ ചെയ്യൊള്ളൂ ആഹ് പെട്ടെന്നൊക്കെ നമ്മള മുന്ന്ക്ക് വന്നാല് എന്താ നമ്മക്കന്നെ പേടി തോന്നും പക്ഷെ അവരൊന്നും കാട്ടൊന്നുംല്ല പക്ഷെ എപ്പളാ കാട്ട അറീല്ലല്ലോ എപ്പളാ അവര് കടിക്കാന്നറിയില്ലല്ലോ കണ്ടാ പാവാണ്
ക്ക്ണ്ടെങ്കില് എങ്ങാനും ഒര് ഒന്ന് മാന്തേ ഒന്ന് തൊടെ ചെയ്താലും എന്താന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ പിള്ളേരെക്കെ ആവുമ്പോ ഓര് പേടിച്ചും പോവും ആഹ് ഓക്കെ ഓക്കെ
ക്കണ്ട്
ആഹ് ശരി ശരി
ടൈം